ലോ കേക്കാവോ ആഹ് കേക്കാം കേക്കാം കേക്കാം ആഹ് അപ്പം പറഞ്ഞുകൊണ്ട് എന്തന്ന് വെച്ചാ
ആഹ് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കാര്യം
ആഹ് അതെ
അപ്പൊ അങ്ങനെ സാധ്യതകളൊക്കെ ഒണ്ട് പക്ഷെ നമ്മളെ തല വർക്ക് ചെയ്യണം നമ്മൾ അതിന് നമുക്കതിന് താല്പര്യം വേണം ഏ ഏ നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം അല്ലാതെ ഒരു ജോലിയും കിട്ടില്ല നമുക്ക് ആഹ്
അതെ അതെ പിന്നെ ഇത് ഇപ്പൊ ന്യൂസൊക്കെ വായി ക്കാറുണ്ടോ ന്യൂസൊക്കെ കാണാറൊക്കെ ഇണ്ടോ
ആഹ് ഞാൻ ന്യൂസ് അങ്ങനെ വായിക്കാറും എന്ന് പർഞ്ഞാ ന്യൂസ് കാണാൻ വേണ്ടി അങ്ങനെ വെക്കാറില്ല പക്ഷെ നമുക്ക് ഫോണില് ഇപ്പം പലതും വരുവല്ലോ അപ്പൊ അങ്ങനെ ഞാൻ കാണാറുണ്ട് ആഹ് ആക്സിഡന്റ് ആയിട്ട് ആഹ് നമ്മടെ നമ്മള ഇവിടെ അടുത്ത് ഇ ഉണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സ് ഒരു കാറിനെ ഇടിച്ച് അങ്ങനെ ആഹ് അങ്ങനെ ആഹ് അയാളെ മരിച്ചു
ആഹ് ആഹ് ആഹ്
എന്ന് പറഞ്ഞാ ഞാൻ ഞാൻ ഞാൻ ഇങ്ങനെ അതുവഴി പോയപ്പോ ഞാൻ കണ്ടതായിരുന്നു എ കാറന്ന് പറഞ്ഞ രണ്ട് പീസ് ആയിട്ട്ങ്ങനെ മറ്റേ നമ്മള ഈ പേ അത്ര ആഹ് ആഹ് എന്ന് പറഞ്ഞാ പേപ്പറൊക്കെ ഇങ്ങനെ നമ്മള് കീറി ചുരുട്ടി ഇങ്ങനെ ഇട്ടിരിക്കുവല്ലോ
അതെ അതെ ആഹ്
ത്തു പോലെ ഇങ്ങനെ അത്രക്ക് പോയി
ആഹ് ഇപ്പൊ കാറാണല്ലെ കൂടുതലും ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കാണിക്ക്ണേ ആഹ്
ഞാൻ ചിന്തിക്കുന്നത് ഈ കാറിന് എത്രയും എന്ന് പറഞ്ഞാ ഇപ്പൊ പല സേഫ്റ്റിയും ഉണ്ട് എന്നാലും ഇത്രയും വലയില്ലേ ഇങ്ങനെ നുറുങ്ങി കിടക്കണ കാണുമ്പോ
ആഹ് ആഹ്
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാ ഞാൻ പോയപ്പം ആളെയൊന്നും കണ്ടില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ പിന്നെ വീട്ട് വന്നപ്പോഴാണ് ന്യൂസ് കണ്ട് അങ്ങനെ
ഓ ഇപ്പൊ ഞങ്ങളെ പിന്നിവിടെ ഇറന്നാലേ ഇത്പോലൊരു ആദ്യ ഒരു ദിവസം ഒരു ആക്സിഡന്റ് പിന്നീട് ഒരു ആക്സിഡന്റ് ഒരു ദിവസംന്ന് വെച്ചാൽ ഈ അവവരാണെങ്കിൽ എവിടെോ പോയിട്ട് തിരിച്ച് വരായിരുന്നു അപ്പം പോയി കാറിലിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ ഡ്രൈവറും വേറെ മൂന്ന പേരും കൂടെ അപ്പൊ ഫുള്ള് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എന്തോ വണ്ടി എനിക്ക് തോന്നുന്നു വലിയ ലോറി എന്തോ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ അതിലിങ്ങനെ ആഹ് എന്ന വച്ചാ ആ ഗ്ലാസ്സിൽ കൂടെ അടിച്ച് നേരെ അവർക്ക് ഇത് ഗ പ്പ് കിട്ടാതെ ഒരു മരത്തിൽ കയറി ഇങ്ങനെ ഇടിച്ച് ഓ ആഹ് സ്പോട്ടിൽ തന്നെ അയലുണ്ടന്ന എല്ലാരും മരിച്ചു പോയി ഇങ്ങനെ ബ്രെയിനൊ ക്കെ തലച്ചോറൊക്കെ ഇങ്ങനെ പുറത്തു വന്നുന്നൊക്കെയാണ് പറയുന്നത്
ഓ മരത്തിലൽ ഇടിച്ചിട്ടും
ആഹ്
മരത്തിലിടിച്ചിട്ടും ഇങ്ങനെ മരിച്ചല്ലേ
മരത്തിൽഇടിച്ച് ആഹ് ഇടി പച്ചേ ഇതിൽ തന്നെ അത് ബാക്കിലോട്ട് പോയി മറിഞ്ഞഞ് മറിഞ്ഞു പോയി ആഹ് അപ്പോഴത്തേക്ക് ഇനി ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന സമയായിരുന്നു അപ്പോഴത്തേക്ക് ഫുൾ ബ്ലഡ് ഒക്കെയായിരുന്നു ഇങ്ങനെ റോഡിമ്മേൽ
ഓ അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതായാലും
ഉം ഉം
അയാള മര്യാദക്ക് പോയതാണ് ഈ ബസ് ഇങ്ങനെ ഇങ്ങനെ അറിയാലോ ഈ ബസ് സ്പീഡിൽ ഇങ്ങനെ വന്ന് വേറെ ഒരു കാറെ എന്തോ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തപ്പോ ഇത് കൊള്ളാതിരിക്കാൻ വേണ്ടി പോയത് ചു മമപോയ അയാളുടെ അങ്ങനെ അയാൾ മരിച്ചു പിന്നെയാണ് അറിയുന്നത് യാ ഇയാൾ എന്തര് അടുത്ത മാസം കല്യാണാ അങ്ങനെ എന്തോ ആയിരുന്നു ഓ അങ്ങനെ ആഹ് അടുത്ത മാസവും എത്ര കല്യാണത്തെ ഉറപ്പിച്ചെടുത്താണ് വിചാരിച്ചു പോലും കാണില്ല ഇങ്ങനെ
അതെ അതെ
കൊറെക്കെ കൊറെൊക്കെ ആണെങ്കിൽ നമ്മളെ മിസ്റ്റേക്കും അല്ല അവരുടെ മിസ്റ്റേക്കാണ് ഫോൺ അടിക്കത്തില്ല
നമ്മളിപ്പോ വെറുതെ പോയാലും ഇപ്പ നമ്മൾ എത്ര കെയർഫുൾ ആായിട്ട് ഇപ്പൊ ഉരുട്ടിക്ക കൊണ്ട് പോയാലും പറ്റും
ആഹ് അതെ അതെ വരാനുള്ളത് വഴി തങ്ങൂലന്ന് പറയണ ഇത് തന്നാ അതെ അതെ
ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഹ ഒരു വള വെല വച്ചു ഇത് പക്ഷ അത് പക്ഷ അത കേ എസ് ആർ ടി സി ബസ്ട്ടിടിച്ചാണ് പക്ഷെ അത് കെ എസ് ആർ ടി സി ബസ് റോങ് അല്ല കയറിയത് നേരെ പോയപ്പം കാറ് റോങ് ആയിട്ട് കയറി കെഎസ് ആർ ടി സി ബസിനെ പോയിടിച്ചു അതിറെ അതിറെ കൂടെ ഒരു ആട്ടോ ഓട്ടോയും ഇതിന്റെ കൂടെ പോയി അതെ എവിടെന്ന് വന്നെന്നറിയില്ല പക്ഷെ ഓട്ടോയും മറിഞ്ഞ കടക്കുന്നുണ്ട് അവിടെ
അതല്ലേ
അങ്ങനെ അതിന്റെ അകത്ത് അവര് ഇടിച്ച് ആ കാറിന്റെ അകത്ത് രണ്ട് ഏ പിള്ളര് രണ്ടു പിള്ളര് പറയുന്നതായിട്ടാണ് രണ്ടു പിള്ളേര് റോഡിൽ വിടുന്നത്
അയ്യോ ഹാ
പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ഇവർക്ക് ആർക്കും ഈ ബസ്സിൽ നിന്നവർക്കും കാറിലുള്ളവർക്ക് ഒന്നും പറ്റിയില്ല.
ആ ആഹ് അതൊക്കൊരു ഭാഗ്യാണല്ലേ
ഭാഗ്യവും പിന്നെ ഈ ഓവറ് സ്പീഡ് അല്ലെങ്കിൽ ചിലപ്പം ഒരു പരിധിവരെ നമുക്ക് ഇടിച്ചാലും ഒരു അഘാധം കൊറയും പതുക്കെ പോയി കഴിഞ്ഞ അതെന്ന് പറഞ്ഞാ രണ്ടുപേരും പതു ക്കെ ആയിരിക്കണം. അതേ സമയം എതിരെയുള്ള ആള് സ്പീഡീ വന്ന് കഴിഞ്ഞാ ഒന്നും ചെയ്യാൻ പറ്റില്ല. എതിരെ വണ്ടിയന്നെ വേണോന്ന് ഏതരെ വണ്ടിയന്നെ വേണോന്നുല്ല. ഇപ്പൊ ഞാനായാലും ഞാൻ ഓട്ടി ക്കാൻ തുടങ്ങിട്ട് ബൈക്കോട്ടിക്കാൻ തൊടങ്ങിട്ട് ഒരു വർഷാറ്റേ ആയി എന്നാലും
ആഹ് ആഹ്
ആദ്യായിട്ട് ഞാൻ വിഴുന്നത് ഒരു മൂന്നോ നാലോ മാസം മുമ്പ് ഞാൻ ഇതേപോലെ വീഴ്ന്നിരുന്നു. പക്ഷെ അത് ഇതേപോലെ ഇടിച്ചതല്ല പക്ഷെ മഴയായിരുന്നു അപ്പൊ ഈ ചെളി അങ്ങനെയൊക്കെ റോഡിലിങ്ങനെ കേറി കെടക്കോല്ലോ
ആ ആഹ്
അപ്പൊ അങ്ങനെ പോയപ്പം ഞാനീ മേപ്പ് നോ ക്കി ഒരു സ്ഥലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഈ മാപ്പ് നോ ഈ സ്ഥലം മാറിയെന്ന് ഉള്ള പെട്ടെന്നൊരു റിയാക്ഷനിലിങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോ പെട്ടെന്നീ ചെളിയില് വെച്ചാണ് ബ്രേക്ക് പിടിച്ചു പോയത് അങ്ങനെ ബ്രേക്ക് പിടി ച്ചത് അങ്ങനെ ഏഹ് സ്കിഏഹ് സ്കിപ്പ് എന്ന് പറഞ്ഞാ നമ്മള് വിഴുന്നു ചറുക്കി
ആഹ് ആ ആഹ്
ചെറുക്കി ആ മണ്ണിലാണ് വീഴുന്നത്. അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ തെറിച്ച് വീഴായിരുന്നു ആഹ് ഞാൻ തെറിച്ച് ഇവിടുന്ന് ഇല്ല ഇല്ല ചെറിയ റോഡായിരുന്നു അതോണ്ട് അത് ഭാഗ്യായിരുന്നു.
ആ ആഹ്
ഏഹ് വേറെ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കി എതിരെ വേറെ വണ്ടി ഉണ്ടായിരുന്നെങ്കി അത് ഏഹ് ഇതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ചെറിയൊരു റോഡായിരുന്നു. അങ്ങനെ ചെറിയൊരു റോഡായിരുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ പോയിക്കൊ എന്തൊരു പോയിക്കൊണ്ടിരിക്കായിരുന്നു.
ഓഹ്, അങ്ങനെ ഈ വണ്ടി വണ്ടി ഓട്ടി ടിക്കാത്തന്റെ ഇത് മിക്കവരും വണ്ടി എടുക്കാത്തന്റെ കാര്യം തന്നെ ഇതാണ്. വണ്ടീന്ന് വീഴും. നമ്മള് മര്യാദക്കോ ച്ചാരോയ് ഔ ഇങ്ങോട്ടാണ് ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ കേറുന്നെ
ആ അതാണ് എന്ന് പറഞ്ഞ ഞാനായാലും വിഴുന്നു വണ്ടിക്ക് ചെറുതായിട്ട് വീഴുന്നേ ഒള്ളൂ. ചെറുക്കിയതാണെങ്കിലും വണ്ടി വീഴുന്ന വണ്ടിക്ക് നല്ല പൈ പണിയും വന്നു എന്റെ കൈ ഒര് രണ്ടാഴ്ചവരെ അനക്കാൻ പറ്റാതെ ഒരുമാരി നീര് പോലെ കേറിയിരുന്നു
ആ ആഹ്, ചതവുണ്ടായിരുന്നോ?
ആ ചതവും ഏഹ് ഔ ചതവുണ്ടായിരുന്നു പിന്നെ കൈ ഉള്ളൻ കയ്യാണെങ്കി ഫുള്ളും മു മുറിഞ്ഞ് അങ്ങനെയായിരുന്നു.
അയ്യോ ആ ആഹ് അപ്പൊ ഫുഡെക്കെ എങ്ങനെ ആയിരുന്നു കഴിച്ചേ
ഫുഡൊക്കെ അമ്മ ഒള്ളോണ്ട് അമ്മ വാരി തരും അങ്ങനെ. അമ്മ നമുക്കൊന്ന് പറ്റുമ്പോ അമ്മമാര് തന്നെ നോക്കുന്നെ നമ്മളെ.
ആ അതെ അതെ അത് എല്ലായിടത്തും ആണ് അമ്മേന്ന് പറയുമ്പഴത്തേക്ക് അമ്മ കഴിഞ്ഞേയൊള്ളു എന്തൊക്കെ ആരൊക്കെ സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞാലും അമ്മ അമ്മേടെ സ്ഥാനത്ത് അമ്മേയൊള്ളു. വയ്യാതെകെടന്നാ കൂടി നമ്മളേതൊരവസ്ഥയില് കെടന്നാ കൂടി ഏഹ് അമ്മ അമ്മമാര് ചെയ്യുമ്പോലെ ആരും ചെയ്യൂല.
ചെയ്യില്ല ആ അതാണ് അപ്പം സത്യം പക്ഷെ എനിക്കന്ന് കൂടെയെല്ലാരും ഒണ്ടായിരുന്നു കാരണം ഞാൻ വിഴുന്നിട്ടൊടനെ പോയത്. ചേട്ടന്റെടുത്താണ്. അവ ഒരു കടയിലാണിതേപോലെ ഇതേപോലെ പോസ്റ്റ് മറ്റേ സ്റ്റുഡിയോ
ഓട്ടിചോണ്ടെന്നെ പോയോ?
ആ ഞാൻ ഏ വിടന്ന് കഴിഞ്ഞ് കൈ വയ്യായിരുന്നു ഞാ ഒരു ല്ലേ മറ്റേ ഇതായിരുന്നു എട്ടിന്റെ ടെസ്റ്റ് എനിക്ക് ലൈസൻസില്ലായിരുന്നു അപ്പൊ എ ട്ടിന് എടുക്കാൻ പോവണ പോയ വഴിക്കാണിതുപോലെ സംഭവിക്കുന്നത് ഈ പ്രാക്ടീസിനു പോയപ്പം
ആഹ് ആഹ്
അപ്പയെന്നിട്ടും കൈ അപ്പൊ നമുക്ക് വീഴണ സമയത്ര നമുക്കൊന്നും തോന്നില്ല നമ്മളിപ്പെ കുറെ മണിക്കൂറ് കഴിയുമ്പഴാണ് ഇതൊട്ടും അനക്കാ പറ്റാത്ത രീതിയിലാവണത്.
ആഹ് ആഹ് അതെ അതെ.
അപ്പൊ ആ സമയം ഞാൻ വണ്ടിയോടിച്ചോണ്ട് നടന്നു. ഇത് ഞാൻ ഓട്ടിച്ചൊരു കിലോമീറ്റർ രണ്ട്, മൂന്ന് കിലോമീറ്റർ വരെ വണ്ടിയോടിച്ച് വരേം ചെയ്തു എന്റെ കൈ കൈ വെച്ച്. എന്നട്ട് ഇവിടെ കൊണ്ട് വന്ന് ചേട്ടന്റെ അടുത്ത് കൊണ്ടുപോയപ്പം. ആ ആശുപത്രിയില് കൊണ്ടുപോയി അങ്ങനെയായിരുന്നു ഭാഗ്യ പൊട്ടലങ്ങനെന്നുല്ല ന്നു വെച്ചാ കൈക്ക് ചെറിയ പണി കിട്ടിയെങ്ങനായാലും
ഓഹോ
അപ്പൊ നീ നീയെങ്ങനെ വണ്ടി ഓട്ടിക്കോ? ആ ലൈസൻസ് കിട്ടി ലൈ ഓഹ്
ആ കിട്ടിയോ കിട്ടിയോ?. എങ്ങനെ ഉണ്ടായിരുന്നു ലൈസൻസിന് പോയപ്പോ?
ആഹ് ഞാൻ വണ്ടിന്ന് വിടുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ലൈസൻസിന് പോവേണ്ട ദിവസം. അപ്പൊ കൈക്കൊരു പ്രശ്നൊണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടെന്ന് തോന്ന്ണ് കൈക്കൊരു പ്രശ്നവുണ്ടായിരുന്നു എന്നാലും പോയി ആൾറെഡി വണ്ടിയോട്ടിക്ക അറിയാന്നുള്ളോണ്ട് പോയിയെടുത്തു വേറെ പ്രാക്ടീസിന്റെ ആവശ്യം വന്നില്ല പോയി പോയപ്പൊ ഭാഗ്യ
ആഹ് അതേല്ലേ? റോബോട്ട് എങ്ങനൊണ്ടായിരുന്നു?
ആഹ് കൊഴപ്പല്ലായിരുന്നു എന്ന് പറഞ്ഞാ കൈക്ക് ഈ കൈ നമ്മളയീ ആ സമയന്ന് പറഞ്ഞാ നമുക്ക് ഈ സിഗ്നലൊക്കെ കൈയ്യോണ്ട്ങ്ങനെ കാണിക്കണം.
ആ അതേല്ലേ ആഹ്
അപ്പം എന്റെ ഈ ക വയ്യാത്ത കൈ എനിക്ക് നൂറ് നേരെ നൂറ്ഏ എന്ന് പറഞ്ഞാ നിവർന്ന വരൂല്ല.
ആഹ് ആഹാ
അപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞപ്പാ നമ്മളെ പഠിപ്പിക്കുന്ന ആള് തന്നെ പറഞ്ഞു ആ കൊഴപ്പവില്ല ചെറുതായിട്ട് ആ കൈയ്യൊന്നിങ്ങനെ പൊ ങ്ങിയാ മതി നീ നേരെ വെക്കണന്നൊന്നുല്ല എന്നൊക്കെ പറഞ്ഞു. ആ അങ്ങനെ പോയി എന്ന് പറഞ്ഞ ഭയങ്കര നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ട്രൈ ചെയ്തു അങ്ങനെ കിട്ടി കൈ വയ്യാത്ത കൈ വെച്ചാലും കുഴപ്പമില്ലായിരുന്നു
ഉം ഉം കുഴപ്പല്ലെ ഞാന് ഉ ഞാൻ ലൈസൻസും എടുത്ത് വണ്ടി ഇവിടെക്ക്ഓട്ടിക്കും പക്ഷെ റോഡിലിറങ്ങാ എനിക്കൊരു പേടി
ആഹ് അത് അങ്ങനെയാണ് കാരണം ഞാനും വണ്ടി ലൈസൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഓട്ടിച്ച് പഠിക്കണ സമയം ഞാൻ അങ്ങനെ ആഹ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പതുക്കെ പതുക്കെ നമ്മള് ചെ നമുക്കൊരു കോൺഫിഡൻസ് ചെറുതായിട്ട് വരും ഒരു ദിവസം നമ്മൾ ചെറിയ റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ വലിയ വലിയ റോഡിൽ ഇറക്കും അങ്ങനെയാണ്. ഒറ്റയടിക്ക് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല എല്ലാരും വീട്ടിന്റെ ഫ്രണ്ടിലും ഗ്രൗണ്ടിലും കിടന്ന് ചുറ്റിയരു തന്നെയാണ് ഈ റോഡിൽ ഓട്ടിക്കുന്നത്
ആഹ് ആഹ്അപ്പഴത്തേക്ക് പേടിക്കേണ്ട കാര്യംല്ലല്ലേ ഇതുപോലെ
അല്ല പേടിച്ച് കഴിഞ്ഞാ വണ്ടി ഓട്ടിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മള് നടന്നു പോയാലും വരാനുള്ളത് കിട്ടും നമുക്ക് അങ്ങനെയുണ്ടല്ലേ അപ്പം അത് നോക്കിയ എങ്ങനെയാ ഇപ്പൊ ബസ്സിൽ പോയാലും ഇതെങ്ങനെയൊക്കെ ഉണ്ട്
അതെല്ലേ ആഹ് ആഹ്
ഓക്കെ ആ ശെ
ആഹ് ശെ
ആഹ് ശരി ശരി